ഹലോ ആ കേക്കുന്നൊണ്ട്
ആഹ് ആ എന്താ വർത്താനം
എന്തോ ആഹ് സുഖം സുഖം സുഖം
പരിപാടി
പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അതുകൊണ്ട് ഇന്നിച്ചിരി റെസ്റ്റാ
അയ് ശെരി എന്തേ വർക്ക് ചെയ്യണൊണ്ടോ?
വർക്കിന്റെ അല്ല സാധാരണ ഉച്ച കഴിഞ്ഞ് സ്കൂളീന്ന് പിള്ളേര് വന്നു കഴിയുമ്പോ പിന്നെ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ അവരെ പഠിപ്പിക്കാൻ അങ്ങിരിക്കും ഒരു അഞ്ചുമണി തൊട്ട്
ആഹ് അപ്പൊ വെള്ളിയാഴ്ച ക്ലാസില്ലേ
വെള്ളിയാഴ്ച ഒണ്ട് ശനീം ഞായറും അവധിയാണല്ലോ
ആഹ് ആ അത് ശരി അങ്ങനെ ആഹ് ആഹ് അത് ശരി ശരി ആ എന്നിട്ട് മക്കളൊക്കെ എന്ത്‌ ചെയ്യണു
മക്കളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് കളിക്കുന്നിരുന്ന് വെള്ളിയാഴ് ദിവസം പടുത്തോന്നും നടക്കത്തില്ല
ആഹ് അന്ന് പിന്നെ ഫുള്ള് കളിയാവൂല്ലേ
മൊത്തം കളിയും ടി വി കാണലും ഒക്കെയാ
ആഹ് എന്നിട്ട് ആഹ് പിന്നെ എപ്പോഴും ഇങ്ങനെ കൊടുത്താലും ശരിയാവൂല്ലല്ലോ അല്ലെ
അവിടെ
ഇവടെ മക്കള് കുളിക്കാൻ കേറീക്കുണെ രണ്ടാളും രണ്ട് ബാത്റൂമില് ഉണ്ട്
ആഹ് എങ്ങനൊണ്ട് എത്രാം ക്ലാസിലാ
വല്ിയയാള് ഒമ്പതില് ചെറിയള് അഞ്ചില്
ഓം
ഉ ആഹ് പഠ പഠിക്കാനും ഷാറാണ് പക്ഷെ പഠിക്കാന ഇരിക്കാൻ മടിയാണ്
ആഹ ക്ലാസ്സില് ശ്രദ്ധിക്കുുവായിരിക്കും
ആഹ അതൊക്കെ ഓക്കെയാണ് എന്ത മാർക്ക്ും ഇതൊക്കെ കിട്ടും പക്ഷെ ക്ലാസ്സിില് ഇ ക്ലാസ്സിില് ശ്രദ് ക്ലാസ്സിില് ശ്രദ്ധിക്കാനും ഭയങ്കര മടിയന്നാണ് അടങ്ങിയിരിക്കൂല അറ ടീച്ചേഴസൊക്കെ പക്ഷെ
ഉം ഉ ഇളയാളോ
ഇളയാള് പിന്നെ ബുക്കൊക്കെ എടുക്കും വർക്ക് ഒക്കെ ചെയ്യൊക്കെ ചെയ്യും പക്ഷെ മലയാള അത്രൊക്കെ അങ്ങോട്ട് പോകൂ ഏഹ് മാത്രം
ഉംഹ്
വല്യാള് എൽ എസ് എസും യു എസ് എസ്സും ഓഹ് വാങ്ങി ചെയ് കിട്ടിയതായിരുന്നു
ആഹാ എൽ എസ് എസും യുഎസ് എസും കിട്ടിയോ
ഉം എന്നെ മമസ്സ എഴുതി പക്ഷെ അതില് പാസ്സായി സ്കോളർഷിപ്പ് കിട്ടിയില്ല
ഓ ഇവിടെ അവൻ എറെ മൂത്ത മോനാണെങ്കി നാലില് എല്ലാ ഇത്ര എഴുതിയായിരുന്നു പക്ഷെ കിട്ടിയില്ല ഉ കൊറച്ച് പാടായിരുന്നു ഇ്രശം അ
ആഹ അതെ കിട്ടിയില്ല
പിന്നെ എന്താ വൈകിട്ടത്ത തന്നെ ഉള്ള പരിപാടിയിലാണോ
ല്ല ഉ രാത്രി ഉഴപ്പൊന്നുമില്ല രാവിലെ തന്നെ ഉണ്ടാക്കും നിങ്ങള ഒന്ന വച്ചിട്ട് വെക്കറല്ലേ അപ്പൊ രണ്ടു നേരം വെക്കോ
ഇല്ലല്ല ഇവിടെ എങ്ങനെയൊക്കെ തന്നെ
ആഹ് ഇപ്പൊ പണ്ടത്തെ പോലെന്നല്ല ഇപ്പൊ ആൾക്കാരൊക്കെ ഒന്നിച്ച് വെക്ക
ആഹ് നേരത്തെ ആയിരുന്നു രാവിലെ ഉച്ചക്ക് വൈകട്ട് അങ്ങനെ ര മൂന്നും പാചകൊക്കെ ഇപ്പ എല്ലാരും ഉം രാവിലെ രാവിലെ കാപ്പക്ക് ഉണ്ടാക്കും പിന്നെ ഉച്ചതേക്കുള്ളതും വൈകിട്ടതെകുള്ളതും കൂടെ ഒരുമിച്ച് അങ്ങ് വെക്കും
ആഹ് ഇവിടെ അത് തന്നെ ചെയ്യാ
ഉം
രാവിലെ രാവിലെ നേരത്തെ വെക്കൊന്നുമല്ല ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് ചോറ് വെക്കുക അപ്പൊ പിന്നെ ഒന്നിച്ചിട്ടാണ് വെക്കും അല്ലെ പിന്നെ നേരത്തെ വെച്ച ചെലപ്പ രാത്രി അത് ചെറിയള് സ്കൂള് നിന്ന് വാങ്ങ ചെയ്യാ രണ്ടാമത്തെ വല്യ മൂ എന്താണ് ആദ്യം ഇതുവരെ കൊണ്ടുപോയിന്നു ഈ പ്രാവശ്യം വരുമ്പോ കൊണ്ടുപോവാ മതി ആരും കൊണ്ടോണില്ല പറഞ്ഞിട്ട് സ്കൂളിൽ തുടക്കാരന്മാര മാറ്റി
ആ അപ്പൊ വീട്ടീന്ന് കൊണ്ടു പോവോ
വീട്ടിന്ന് കൊണ്ടപോണില്ല ഇതുവരെ കൊണ്ടുപോയിന്നു കഴിഞ്ഞ ഫുള്ള് കൊണ്ടുപോയിന്നു കൊണ്ടുപകവാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല അവിടന്നും പഠിക്കണല്ല സ്കൂളന്നും പഠിക്കണില്ല കഴിക്കണില്ല അതെ പ്രശ്നം
അങ്ങനെ ഉച്ചയ് ക്ക് അങ്ങനെ കഴിക്കാതിരുത്തരുത്.
ആ എത്ര പറഞ്ഞിട്ട് കേൾക്കില്ല അപ്പ അവന് ഒപ്പം ഉണ്ടായിരുന്നത് രണ്ട് കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആകെ രണ്ടു കുട്ടികളാണ്. ഓൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കാന് ഒരാൾ ഇപ്പോഴും മാറി ഒരാൾ ക്ലാസ്റ്റ് മാറിക്കണം അപ്പൊ ആരു ഇല്ല തുണക്ക് ഫുഡ് കഴിക്കാന് കുട്ടികളോ വാങ്ങണില്ല ഞാൻ കൊറെ പറഞ്ഞുന്നാ സ്കൂളിൽ നിന്ന് അവനക്ക് സ്കൂളിൽ നിന്ന് ആരെങ്കിലും കഴിയ്ക്കുണ്ടെങ്കിലും അവനെ അവിടുന്ന് വാങ്ങിക്കോളാ ഇവിടെ വലിയ ഇക്കാന്റെ വലിയ പെങ്ങള് അവിടെ ടീച്ചറാണ് പ്ലസ്ടു ടീച്ചറാണ് അപ്പോ ഓൾ പറഞ്ഞുന്ന് ഞാൻ അവിടു എടുത്ത് കൊടുത്തോളാം. ഇന്നൊക്കെ പറണത്രേ
ആ ആ
മടി അവിടുന്ന് എന്താ വാങ്ങി കഴിക്കാൻ ആ കൂട്ടുകാരുണ്ട് പക്ഷെ അവർക്കൊന്നും അവിടുത്തെ ചോറ് വേണ്ട സ്കൂളത്തെ ചോറ് വേണ്ട
എന്നാ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ട പോയപ്പോ രേ
ആ വീട്ടീന്ന് കൊണ്ടോ വീട്ടീന്ന് അത്രയും പറഞ്ഞാ കേൾക്കുന്നില്ല വീട്ടിൽനിന്ന് കൊണ്ടപോയില്ലേ അത്ര കാലം കൊണ്ടപോയില്ല ഇപ്പൊ എനിക്ക് വയ്യ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട് പോയിപ്പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടേ
അത് കൊള്ളാം പിന്നെ വരും അങ്ങനെ നമ്മൾ ഉച്ചക്കൊന്നും കഴിക്കാതിരിക്കല്ല അൾസറൊക്കെ വരും.
ആ അതാണ് അത് കൊറേ പറഞ്ഞ് കൊടുത്തേക്കണു ഫുഡ് ആ കുട്ടികൾ വരുമ്പോ കുട്ടികൾ മാതം കഴിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ ഒടക്ക കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്
ആ അവരുടെ ക്ലാസ്സിൽ അപ്പം വേറെ ആണ് പിള്ളേരൊന്നും ഇല്ലേ
കൊറെ കുട്ടികൾണ്ട് ഒരാരും ചോറ് കൊണ്ടരൂല കൊറെ കുട്ടികളുണ്ട്
ആ അവരെല്ലാരും അങ്ങനെ അന്ന് ഈ ടീച്ചർമാരൊക്കെ ഒന്നും ശ്രദ്ധിക്കണ്ടേ ഇവര് ചോറ് കൊണ്ടുവരുന്നില്ല അവരോട് കർശനമായിട്ട് പറയണ്ടേ നിങ്ങള് കഴിക്കാതിരിക്കരുത് കഴിക്കേണ്ടി പ്രായമാണെന്നൊക്കെ
ആഹ അത് ശരി ഞാനങ്ങനെ വിചാരിക്ക സാറന്നെ ഒരുമാതിരി അപ്പൊ ഓരോടൊന്ന് എങ്ങനെയപ്പോ അത് വിളിച്ചു പറയാ എങ്ങനെ പറയണം എന്നൊക്കെ ഉണ്ട് കു കുട്ടികളോട് ഒന്ന് പറഞ്ഞിട്ടൊന്ന് കർഷനആക്കികൊടുക്ക
ആഹ ശരിയാ അല്ലെങ്കിൽ പിന്നെ ന നമ്മള് അതിന്റെ പുറകെ നടക്കേണ്ടി വരും വെള്ളം ഭക്ഷണം ക്കെ പ്രത്യേകിച്ച് പഠിക്കുന്ന പിള്ളേർ നല്ലതുപോലെ കഴിക്കണം
ഓ നല്ലോ കഴിക്കും എന്നട്ടുനല്ലോ കഴിക്കും എന്താച്ചാ ഗ്യാസിന്റെ പ്രശ്നള്ള ആൾക്കാരാണോരൊക്കെ ആപ്പോരിക്കൊക്കെ ഭക്ഷണം കഴി ഓൻന്ന് പറഞ്ഞ നല്ലോം കഴിക്കും ചെയ്യും ക്ക് ഇങ്ങനെ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെൊന്നും വലിയ താല്പര്യം ഇല്ല ഓനിക്ക് ചോറ് രാവില തെ കടി അങ്ങനത്തെയൊക്കെ നല്ല കഴിക്കണം അങ്ങനെ ത്തെ ആളാ അപ്പൊ സ്കൂൾ ഇപ്പ വന്നേക്കന്നെ വേഗം നാലേകാല് നാലെഇരുപതമ്പതിന് എത്തും പിന്നെ വന്നിട്ട് വേഗം രാവിലത്തെ കടി ഞാൻ കൊറെ അധികം ഉണ്ടാക്കി വെക്കും അപ്പന്നെ വന്നഴിക്കന്നെ അതാങ്ങട്ട് തിന്ന
എന്ത എന്നും രാവിലെ പലഹാരൊക്കെ ഒണ്ടാക്കുവോ
രാവിലെ ചായക്ക് പുട്ടോ അപ്പം അ മറ്റേ ദോ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വേണം അതന്നും പറ്റൂല അപ്പ അത് ഉണ്ടാക്കുമ്പോ ഞാൻ കൊറെ അധികം ഉണ്ടാക്കും വൈകുന്നേര തത് കൂടി ഉള്ളത് ഉണ്ടാക്കും കറിയാണെങ്കിൽ കടിയാണെങ്കിലും ഒക്കെ അപ്പൊ ഓർക്ക് അതാ വേണ്ടെ സ്കൂള് ട്ട് വരുമ്പോളെ ചെറിയ ആൾക്ക് പിന്നെ എന്തെങ്കിലും ആ എണ്ണക്കടിയോ ബേക്കറിയോ അങ്ങനെയൊക്കെണലോള് കഴിക്കും പക്ഷെ മറ്റയാൾക്ക് വെല്ല്യാൾക്ക് കടിതന്നെ വേണം മോനിക്ക് കടി കിട്ടണം ആ
കിട്ട് ചോറാണോ
രാത്രി ചോറ് തിന്നും സ്കൂൾവിട്ട് വന്നാല്
ആ പിള്ളേർക്കും ഒന്നാത് ഉച്ചക്ക് കഴിക്കാതിരിക്കുന്നത കൊണ്ട് നല്ല വിശപ്പായിരിക്കും
ആ ഓല് അല്ലേങ്കിലും കഴിക്കും സ്കൂളവിട്ട് വന്ന നല്ല കഴിക്കല് കഴിക്കും സ്കൂളന്ന് തിന്നാലും സ്കൂളന്ന് ഇത് എന്താണ് ഇപ്പൊ തിന്നില്ലെങ്കിലും ഉ ഇതൊന്നും നല്ലൊരു വയിക്ക്ട്
പിന്നെ ജോലിയൊക്കെ ഉണ്ടായിരുന്നോ
ഇല്ലേ ജോലിക്കൊന്നും പോയിട്ടില്ല ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തി ഇപ്പൊ ഒന്നുമല്ല ഒരു പരിപാടി ഇല്ല
ഹ ഹ വീട്ടിലാണ് ആയില്ല ഞാനും ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല അപ്പൊ ഈ മക്കള് ഒരാൾ അഞ്ച് ഒരാൾ യു കെ ജി
ആ ചെറിയ ആൾക്കാരല്ലെ
പിന്നെ അപ്പൊ ഈ ഫ്രീ ടൈം ഒക്കെ കി ബോ എന്ത്ചെയ്യും.
ആര് ഓരോ
അല്ല ചേച്ചി എന്ത് ചെയ്യുവന്ന്
ഞാനോ ഞാൻ വെറുതെ ഫോണിൽ കളി ഇതങ്ങനെയല്ല പി. പിന്നെ ഇവിടെ എല്ലാവരും കൊള്ളതല്ലേ അപ്പ പിന്നെ പണേളും ഇപ്പൊ നാത്തൂനും പ്രനെന്റ് ആയിട്ട് ഇങ്ങനെഴ മസായിട്ട് കൊടുന്നുക്കുണു അപ്പൊ ഓല് ത്തവടെ പിന്നെ അങ്ങനെയൊക്കെ ഓരോ പണിയേളും ഇതൊക്കെ ഉച്ചവരെ പണിയാള ഉണ്ടാവും. ആ അയന്നെ പിന്നെ പിന്നെ വൈകുന്നേര പിന്നെ കുറച്ചേരം കടക്കും കടക്കുമ്പത്തിന് പിന്ന ഇവ വരാനായി നാലേ കാലിന് വരും നാലേ മുക്കാല ഒക്കെകുമ്പോതിന് വരൂല്ലേ ചായ കൊടുത്ത് പിന്നെ യൂണിഫോം തിരുമ്പല് ചായ കൊടുക്കല് പിന്നെ പാത്രം കഴുകി പിന്നാ ആള ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയി പിന്നെ വൈകുന്നേരം ആയില്ല പിന്നെ ഇപ്പോ സമയം പോണതന്നെ അറിയില്ല സമയം ഇല്ലാത്ത പോലെ തോന്നും.
രിയാ ശരിയാ നമ്മള് സമയം അപ്പ ടി വി ഒന്നും കാണത്തില്ലേ
ഏയ് ടി വി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെ ആരും ഉപയോഗിക്കാ ഉപയോഗിക്കാതെ പിന്നതങ്ങ് കേടു വന്നു ഉം ഫോണൊക്കെ വന്നതിന് ശേഷേ ടി വി ഒന്നും അങ്ങനെ ഇതാക്കാതിരുന്നിട്ടെ അതങ്ങനെ കയിഞ്ഞു ഇപ്പ അതൊന്നും ഞാൻ. ഏയ് അതൊന്നും കണ്ടിരുന്നില്ല പണ്ടൊക്കെ കണ്ടിരുന്ന് ഉണ്ടേ ഇതൊരു മഞ്ഞരൂപം കാലോ അതൊക്കെയാ കണ്ടീന്. ഒരു കുട്ടിന്റെതൊക്കെ ഇണ്ടായിരുന്നു.
ആഹ് അതക്ക കണ്ട് ഉം
പിന്നെന്താങ്ങനെ ആ പിന്നെ ഫോണി തന്നെ ഓരോന്ന് കണ്ട് കണ്ട് സമയം പോണതറിയില്ല
അല്ല വായനാശീലവൊക്കെ ഉണ്ട് ഉണ്ടോന്ന്
ഏയ് ഇവിടെ പണ്ട ഇവിടെ ബുക്ക് കുറേ ഉണ്ട് ഇവിടെ പാക്ക് ബുക്ക് സ്റ്റാൾൊക്കെ ആയിരുന്നു അപ്പൊ കൊറേ ബുക്കുകൾണ്ട് പ്പ മരിച്ച് മരിക്കിണേന്റെ മുന്നന്നെ ആ ബുക്കൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിരുന്നു അപ്പൊടെ കുറേ ബുക്കുണ്ട് നമ്മുടെ പിന്നെ തെ കുട്ടിയാളൊക്കെ ഉണ്ട് നാലാള് അപ്പൊ ഓരൊക്കെ നല്ല വായിക്കും അപ്പൊ അങ്ങനെ കുറേ ബുക്കുകൾണ്ട് നല്ലാ പഠിക്കുകൊക്കെ ചെയ്യോണ്ട് ബുക്കുകളവ്ടെ കൊറെ ഒണ്ട് നമ്ക്ക് സമയ ഇല്ലാത്ത പ്രശ്നോള്ളൂ ഉള്ള സമയം ഫോണുമ്മെ വലൊക്കെ വായിക്കാ പണ്ടൊക്കെ എങ്ങനെ വെറുതെയിക്കുമ്മ ആഹ് അതെ സമയല്ലാത്ത പ്രശ്നമ അല്ലെങ്കൊക്കെ നമുക്ക് ഉള്ള സമയത്ത് ഫോണും മരിക്കൊണ്ടാണ് അല്ലെങ്കൊക്കെ സമയം ഉണ്ടാവും
ആഹ് അതാണ് ഫോൺ വന്നതോടു കൂടി അപ്പൊ നമ്മക്കും അതിനാത്തോന്നു മാറാൻ സമയില്ല സമയല്ല വെറുതെ കുട്ടികളെ ചീത്തറ നമ്മളും അങ്ങനെ തന്നെയല്ലേ ഹ് ഹ് മ് എന്ന ശരി പിന്നെന്ത